ഹലോ ആഹ് പറഞ്ഞോ.
പിന്നെ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ച് മഴയിടിയൊക്കെ പോയി ഇപ്പൊ മഴയില്ല ഇപ്പൊ ഒരു വെയിലന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു വെട്ടം ഉണ്ട് അത്രേ ഉള്ളൂ.
ഉം ഉം.
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കൊറച്ച നേ ഒരു പതിനൊന്ന് മണിക്ക് ഞാന് ചോറ്ന്നക്കണ്
ആഹ് പണിക്കാർക്ക് കൊടുക്കണ്ടായിരുന്നു. ഫുഡ്
ആഹ് അവർക്ക് കൊടുത്ത് അപ്പൊ കഞ്ഞി കൊടുത്ത നേരത്ത് ഞാൻ ചോറ്ന്ന് ഇനിപ്പോ ചോറ് കൊടുത്തപ്പോ അവർക്ക്
ആഹ് ഹാ ഹാ. പിന്നെ ആഹ് ഈ പാത്രം കഴുകല് വലിയൊരു പരിപാടി യാണ് അല്ലയോ
ഇന്ന് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരുവിധം ചുരുക്കം പറഞ്ഞാ തുടച്ചിട്ടോന്നുല്ല അടിച്ച് വാരിട്ടിട്ടൊള്ളൂ
ആതല്ലേ അതെ ജോലിക്കാരുണ്ടെങ്കിലേ അവർക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോ നമുക്ക് അന്നത്തെ ദിവസം എല്ലാം പോക്കാണ്
പിന്നെ നല്ല വെയിലാണ് ഞാൻ എന്തെയ്ത് മുളക് ഇണ്ടായിരിന്ന് ഉണക്ക മുളക് അത് കഴുകിയിട്ട് പിന്നെ നെല്ല് ഇണ്ടായിന്ന് അപ്പൊ അത് വെയിലത്തക്ക് ഇട്ട്. കുത്തിക്കാൻ വേണ്ടിട്ട് കെടുക്കുമ്പോ ഇവിടെ ഈ പണി ഇവിടെ കെടുക്കണ്
ആന്നല്ലേ ആഹ് എന്നാലും അപ്പൊ ഈ മഴയ്ക്ക് മുന്നേ അതെല്ലാം ഒണ ക്കി കിട്ടി കഴിഞ്ഞ പിന്നെ അകത്തത് നമ്മള് മഴ തെ നമുക്ക് അത് ചെയ്യാലോ
അതെ അപ്പൊ ആ പണിയൊക്കെ അവിടൊക്കെ ഇടുന്നപ്പോ പിന്നെ കുറച്ച് സീ ഇതൊക്കെ ഉണ്ടായിരുന്നു വീർ
നമ്മുക്ക് കൊറച്ച് തുണി എണക്ക അവിടുന്ന് കൊറച്ച് വെയില ഇതായോ ഉ
അതൊക്കെ തി ഞാൻ ഇവിടുത്തെ വെയിലട്ട് തിരുമ്പിട്ടൊക്കെ ആര് മിഷീന ഇട്ട് ഉണക്കി എന്നിട്ട് ഉം ഹ
പക്ഷെ ഞാൻ ഇങ്ങനെ ആല് ആലോചിച്ച് തുണി എങ്ങെനെ ഉണക്ക്ന്നെ ഞങ്ങൾ ഇങ്ങനൊ ആലോയ്ച്ചോണ്ട് പിന്നെ അങ്ങനെന്ന് പച്ചക്കറി വെച്ചണ്ട് കറി വെക്കാ ഹലോ ഹലോ
ഉം
ഹലോ ആണല്ലേ ഉം ഉം പ പച്ചക്കറി വെച്ച എന്ത് കറി വെച്ചി ഇന്ന്
ഇന്ന് ഓ ഓമക്കായ ഓമക്കായാന്നറീലേ
ആഹ് മറ്റേ ഒഴിച്ച് കറി വെച്ചു അതെങ്ങനെ വെക്കല് ഇങ്ങളവടെ
ഇത് ഞാനും ഓമക്കായും നുർക്കിങ്ങാണ്ട് പിന്നെ വള്ളം മഞ്ഞപ്പൊടിം ഉപ്പും കൂടി ഇട്ട്ങ്ങാണ്ട് വേവിക്കും. ആദ്യം എന്നിട്ട് അതില് അത് വെന്ത യ്ൻ്റേഷം പിന്നെ പുളി വള്ളത്തിലിട്ടിട്ട് പുളി പീഞ്ഞു പാരും ഇന്നിട്ട് പി ന്നെ അത് വെൻ തെളച്ച് വരുമ്പോ തേങ്ങ അരച്ച്ങ്ങാണ്ട് തേങ്ങേല് നമ്മൾ ചെറിയ ചീരകൂടും ചെറിയ ഉള്ളിയുടും ഇന്നട്ട് ഒയ്ച്ച് അത് തതിളച്ചതിന്റെ ശേഷം പിന്നെ നമ്മള് കടുക് വറ കു വേപ്പിന്റെല ഇട്ട് കാണ്ട്
ആഹ് ഹാ നമ്മടെ ഇവിടെ അതേപോലെ ക്ഷെ നമ്മടെ അവടെ കൊറച്ച് മാ ട്ടുണ്ട് ഇങ്ങളവടെ ഏഹ് ഇതല്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും വെള്ളോം.
ആഹ് മൊളകും പൊടിയും ഇടൂ
ആ നമ്മടിവിടെ എങ്ങനാന്ന് വച്ചാല് ഓമക്ക ഓമക്ക അല്ലെങ്കിൽ കപ്പ ഓമയ്ക്ക അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇതിനാത്ത ഉണ്ടല്ലോ സാമ്പാ ഇത് മലക്കറിക്കാത്ത് മറ്റേ എന്തോ പറയണ്ടെ ഒരു വെള്ളരി അല്ല വേറെ സാനമുണ്ട്
ഇളവൻ ആഹ് ഇളവൻന്നറിയും ചെലര്
ആ അതിന്റ കൂടെ കൊറച്ച് കായും കൂടെ ഇട്ടാലും നല്ലതാ മറ്റേ പച്ചക്കായ ഉണ്ടല്ലോ പച്ചക്കായയും അതും കൂടാണെങ്കി ആ ചെറുപയറില്ല നിങ്ങളിപ്പ ഈ പറഞ്ഞ കറി പോൽ നം ആ ഹ് ചെറുപയർ ഇടൂല നമ്മളവിടെ ചെറുപയറിട്ട് വെക്കാം ഇട്ട് ആ ആ വെ ചെറു പഴം ആ അതെന്നെ നമ്മടെ അയിന്റെ കൂടെ മല ചെറിക്കാ കിട്ടത്തില്ലേ?
ഉം ഉം
ആ കായും കൂടെ മുറിച്ചിട്ടിട്ട് ഏ പച്ചമുളവ് കീറിയിടണം അന്നിട്ട് ശകലം ഉം മുളവ്പൊടി ശകലം മല്ലിപ്പൊടി പേരിനും വേണ്ടി ഇച്ചിരിപൂലം മല്ലിപ്പൊടി എന്ന്ട്ട് മുളകും പൊ ടി പിന്നാ ഉ പ്പും ആ പിന്നെ മൊളവും കീറിയിടണം പ്പും ഇട്ട് എളക്കി വെള്ളോം ഒഴിച്ച് അട്പ്പില് വെച്ച് നല്ല വേവിച് തേന് ശേഷം ആഹ് നമ്മടെ തേങ്ങേം ഒ കൊച്ചുള്ളി
ആ ചെറിയുള്ളി
ആഹാ അത് മാത്രം
ജീരകങ്ങളൊന്നും കൂട്ടൂല
ജീരകോഴുത്തത് വേറെ കറി ജീരകം ഇട്ടും ഒണ്ടാക്കും കൂട്തല് നമ്മള് കൊച്ചുള്ളിം മാ ത്രേ അരക്കെത്താെള്ളു അരച്ച്ട്ട് ഒഴിച്ചു കൊട്ക്കും എന്നിട്ട് ആത് തെ തിളയ്ക്കാൻ പാ അതായത് പത വരാൻ പാടില്ല അയ്ന് മുന്നേ വാങ്ങി വെച്ചിട്ട്
ഉം
കടു വറക്കുമ്പോ അതിന്റെ അകത്ത് ഒരു ഉലിവ ഇട്ട് വറക്കണം
ആഹ ആ
ഉലുവയില്ലേ കടുവിന് വര ഉ ഉ ആഹ് ഒന്നുങ്കി കടു ഉലു വയും കൂടി ഇട്ട് വറക്കാം, അല്ലെങ്കില് ഉലുവ മാത്രം.
ഉം, ഉം മോര് അയിന് പുളിക്കോ പുളിക്ക് മോര് ഒയിക്കോ?
ഇല്ലല്ല, ഇല്ല, ഇല്ല, ഇല്ല പുളിയൊന്നും ചേർക്കലില്ല. പിന്നെ അയിന്റെ കൂടെ വേണങ്കി ഒരു തക്കാളിക്ക ഇടാം.
ഉം ഉം ഇവിടെ എങ്ങനെ അത് വെക്കല് അയി ഇവടെ വെക്കുമ്പോ, കുമ്പളങ്ങി ചേനല്യേ?
ആഹ്, ആഹ്.
ആ ചേനയും, കുമ്പളങ്ങയും കൂടി വച്ചിട്ട്, അതേ പോ ആ ചെയ്ൻ്റേഷം അതില് ഞമ്മള് പച്ചമുളക് കീറിടും. പിന്നെ എന്നിട്ട് പിന്നെ പുളി, പീഞ്ഞ് ഒഴിക്കും അല്ലെങ്കില് തൈര് ഒഴിക്കും.
ഒഴിക്കല്ലേ നമുക്ക് ഈ പു ണ തക്കാളിക്ക വന്ന
ഉം ഉം
പുളി പിഴിഞ്ഞൊി അതല്ലേ നമുക്ക് കൂടുതല് പുളി വേണ്ടത് മീൻകറിക്ക് രസം പിന്നെ ആ പിന്നെ പുള്ളിൽ പിന്നെ എന്തതിനാ സാമ്പാർക്ക്
ഉം
അങ്ങനെ അത്യാവശ്യം ഉള്ള കറിക്കേ ഉള്ളൂ ഈ പിന്നെ ഇങ്ങനെയുള്ള കറിക്കൊന്നും പുളി ചേർക്കില്ല ചേർക്കുന്നവര ഇവിടെ ഉണ്ടോന്ന് വെച്ചാ എനക്ക് അറിയത്തില്ല കാണുമായിരിക്കാം പക്ഷെ നമ്മള് ഓരോരുത്തര രോ രീതിയല്ലേ വെക്കുന്ന
ഉം ചിലർക്കക്കും പുളി വാണ്ട ചില നാട്ട ഉ
മറ്റേ മുട്ടക്കോസ് എങ്ങനാണ് വെക്കുന്നത് മുട്ടകോസ് മലക്കറില്ലേ മുട്ടക്കോസ്സില്ലെ അവിടെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല കാബേജ്
ഉപ്പൊക്കെ കോളിഫ്ലവർ അല്ലേ
കോ കോളിഫ്ലവർ അല്ലാടാ നമ്മള് മലക്കറിക്കാത്ത നമുക്ക് കിട്ട- ല്ലേ മറ്റേ തോരന്ന കഴിക്കുന്ന മുട്ടക്കോസ് നിങ്ങവിടെ എന്താ പറയുന്നിരിക്കാറിയില്ല കോളിഫ്ലവർ അല്ല കാബേജ് എന്നാണന്ന് അതിന് പറയുന്നേ മറ്റേ വെളുത്ത വെള്ള കളർ നമ്മൾഈ സദ്യേന്റെയൊക്കെ കൂടെ കഴിക്കുമല്ലോ മഞ്ഞ കളർ തോരൻ അതിപ്പോ നമ്മൾ ഈ കുഴിമന്തിയുടെയൊക്കെ കൂടെ ഈ സലാഡിനാത്തരിഞ്ഞിടും വെള്ള കളറ് ഹലോ പോയാ എന്തോ ആഹ അത് തന്നെ അതെങ്ങനെ തോരൻ വയ്ക്കല്
പക്ഷെ അത് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കല് അത് അതേ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടും എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് പിന്നെ അത് കാബേജ് ഇട്ടതിന് ശേഷം പിന്നെ പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി സമ്മന്തി ഉണ്ടാക്കും
ആഹ ആ ആ ആഹ ഇട്ടു കൊടുക്കും ആ നമ്മുടെ ഇവിടെ അത് എങ്ങനെ ചെയ്യുന്നറിയ ഈ തോരൻ കിരികിരാ അരിയണം അരിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി ഇഞ്ചില്ലെ ഇഞ്ചി ഇഞ്ചി കൊത്ത് കുത്തി അരിഞ്ഞിടുവനകത്ത് തോനയല്ല കൊറച്ച്
ആഹ
ഇഞ്ചി കൊത്തിയിട്ടിട്ട് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങ തേ ഇനിയും ജീരകോം
ജീരകവും പിന്നെ മുളചെറിയ ജീര ജീരകം ഇത് ഇത് ഉപ്പും എല്ലാം കൂടി ഇതിട്ട് നല്ല സവാള അരിഞ്ഞിടണം എന്നിട്ട് നല്ല കരിയാ അല്ലേ എല്ലാം കൂടി നിങ്ങവിടെ മിക്സിയിൽ അടിക്കൂല്ലേ ഇതിനെ നമ്മള കൈ- നല്ല ഞെവുടും അത് നല്ല തിരുമി എടുക്കും അടിക്കൂല നല്ല തിരുമ്മിയെടുക്കണം തിരുമി കൈ കൊണ്ട് നല്ല തിരിമി എടുക്ക നല്ല ഉടച്ചെടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് പിന്നീട് പച്ചമുളക് വരിഞ്ഞടാവും അത് അരി കൈ ഇങ്ങനെ തിരുവുമ്പോഴേ അല്ലെങ്കിൽ നീറും എന്നിട്ട് കടു താളിച്ച് അങ്ങോട്ട് വെക്കണം നല്ല മണവാണിയി ചീന്ത-
ഇഞ്ചിന്റെ സ്മെൽ ഇണ്ടാവു ലേ.
നല്ല മണമാ അത്.
ഉം ഇത് കാബേജ് ഇണ്ടാക്കി വേറെട സ്മെല്ലാണമ്മളുംണ്ടാ
ആ ആ അതിവിടെ ഈ അതാണ് സദ്യയ് ക്കെല്ലാം വെക്കല്.
ഹ്മ്മ് മ്മ്
ഇനി മാങ്ങാ മാങ്ങാകറിയില്ല വെക് ക്കൂല്ലേ
ആ മാങ്ങക് വെക്കുമ്പോ ചെല്ലി പുട്ച്ചിടും ചെറിയ ചെള്ളില്ലേ.
ആ ആ മറ്റേ ഉണക്ക ചെമ്മീനാ. ആ അത ന്നെ അത ന്നെ അതിന് അര പ്പില് എന്തെല്ലാം ചേർക്കും അവിട?
ഇവടെ അരപ്പില് ഉൾ ഉള്ളി മാത്രെ ചേർക്കുള്ളൂ. ചെറിയ ഉള്ളി മാത്രാ ചേർക്കൊള്ളൂ.
ആ ഇവിടെ ഒരു ശു രു ശകലം ഇത് ജീരകം പൊടിക്ക ജീരകം
ഇവിടെ ചീരകം ചേർക്കൂല ചീരകം ചേർത്താല് ചെള്ളീന്റെ ചോയ ട്ടൂല
ആ ഔ അതുണ്ട് നമ്മടെ ഇവിടെ മാങ്ങയ മാങ്ങയും ഈ കൊച്ചുള്ളിയും ഏ പച്ചമുളകും കീറി ഇട്ടിട്ട് അയ്ന മുളകും കൂടി ഇട്ട് അയ്നത്ത് ഇ ലേശം മഞ്ഞൾപൊടി കൊറച്ച് മുളക് പൊടി അല്ലായിട്ട് നല്ല വേവിച്ചെടുത്തേന് ശേഷം ഈ അരപിനത്ത് തേങ്ങയും ആയി ഏത് തേങ്ങ അരച്ചാലും അതിനകത്തോട്ട് കൊച്ചുള്ളി അരക്കുന്നത് നല്ലതാണ് മീൻകറിക്കായാലും നമ്മളിവിടെ
മീൻ കറിയില് ഞങ്ങൾ വെളുത്തുള്ളി കൂട്ടും അര
ആന്നല്ലേ അതായ അത് മറ്റേ മുളക് കറിക്കാ
ഇല്ല മുളക് വേപ്പിന്റെല ഇതും കൂടെ കൂട്ടിങ്ങാണ്ട് ശരി വെളത്തഉള്ളിയും ചെറിയ ഉള്ളിയ കൂട്ടിട്ട് അര
അത് ഈ മുളവിന്റെ കറിക്കല്ലേ മറ്റേ തേങ്ങ അരച്ച വെക്കുന്ന കറിക്ക് വെക്കുവോ തേങ്ങ അരച്ച കറി വെക്കല് ഉണ്ടാവിടെ അതെല്ലേ ഇവിടെ നമ്മള് കൊച്ചുള്ളിയാന്ന് വയ് ക്കല് ആ കൊച്ചുള്ളി ഇ തേങ്ങ അരച്ചതിനകത്ത് കൊച്ചുള്ളിയും മറ്റേ ഇഞ്ചിയും
ആഹ് ആഹ്
വെക്കും പക്ഷെ വെളുത്തുള്ളി ചേർത്താലും നല്ലതായിരിക്കും പക്ഷെ പക്ഷെ ഇവിടെ കൂടു ഇതിൽ വെളുത്തുള്ളി വെച്ചാൽ തന്നെ ഒരലിങ്ങൊണ്ട് ഞാൻ വെക്കും
ഞാൻ ഇവിടെ കൂടുതൽ ഇടൂല കൊറച്ചേ ഇടുള്ളൂ അന്നേരം സ്വയ കിട്ടൂഞമ്മക്ക് കറിയും
ആഹ് അങ്ങനെ ഇവിടെ വെക്കല് പിന്നെ മീൻ പച്ചയരച്ച മീൻകറി വെക്കണമെങ്കിൽ തക്കാളി ഇല്ലാതെ അവിടെ ഒരു കറിയില്ല തക്കാളി ഇല്ലാതെ പച്ചയിറച്ചി മീൻകറി വെക്കുന്ന ഒരു പരിപാടില്ല ഏഹ് ആഹ് ശരിയടാ